ആഹ ഹലോ കേക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട്.
റേഞ്ചിന്റെ പ്രശ്നമൊന്നുംഇല്ലല്ലോ
ആഹ ഇല്ല.
നല്ല വിശേഷം നിങ്ങക്കോ?
നല്ല സുഖം ഇങ്ങനെ പോണ്.
മഴ ഓ ഫുഡ് അയച്ചു ഞാൻ കുറച്ചു മുനോ കയിച്ചിട്ടുള്ളൂ.
മഴയൊന്നുമല്ല ആഹ ഫുഡ് കഴിച്ചു. ഒരു ഏഴ് മണിന്റെ മുമ്പ് ക കഴി
ആ ഞാ നമ്മള ഏഴുമണീന്റെ മുന്നേ കഴിക്കൂ.
ആഹ ടാറ്റോ ജിമ്മ ഒക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല നമ്മള് ആദ്യം അങ്ങനത്തന്നെ കഴിക്കല്.
ആഹ എന്നാ ശരി.
അപ്പൊ ചെറുപ്പത്തിലുള്ള ശീലം അങ്ങനെ കഴിക്കണോ.
നല്ലതാണ് നമ്മ കിടണേന്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പൊക്കെ ഫുഡ് കഴി
ആഹ അതന്നെ നമ്മള് എല്ലാരും അങ്ങതെ നേരത്തെ ഫുഡ് ക ഉം നേരത്തെ ഉറങ്ങു ഞാന്. ആ ഞാൻ പിന്നെ നേരം വൈകിട്ടാണ് ഉറങ്ങുക. ബാക്കി എല്ലരും നേരത്തെ കിടന്നുറങ്ങും.
ആഹ് ഉം ശരി നമുക്ക് പഠിത്തം. നമ്മെളെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ കൊറച്ച് ടൈം കഴ്യുവല്ലോ?
ആഹ ഞാന് ഇങ്ങനെ എന്തെങ്കിലും നോട്ടൊക്കെ എഴുതാനുണ്ടാവും. അല്ലെങ്കില് പിന്നെ ഫോണില് കളിച്ചിട്ട് എന്തെങ്കിലും.
ആ
സിനിമ സീരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടൊത്തിരിക്കും. ഇപ്പൊ റീൽന്നെ കണ്ടാ കുറേ നേരം
ആഹ ഇ ടൈം അറിയില്ലല്ലോ?
ഉ അതാണ് അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കും.
ആ എന്താ ചെയ്യണ് പഠിക്കാണോ?
ആഹ ഞാനാന് ഡിഗ്രി തോർഡ് ഇയർ.
ആ ശരി ഏത് സബ്ജക്റ്റ്.
ബി എ ഇംഗ്ലീഷ്.
ആ ഇംഗ്ലീഷിണേലേ ശരി. ഞാന് പഠിത്തൊക്കെ കഴിഞ്ഞു. വർക്ക് നോക്കൊണ്ട് നിക്ക. ഞാന് എം എസ് സ സൈക്കോളജിയ കഴിഞ്ഞത്.
ആഹ സൈക്കോളജി അല്ലേ.
ഉം വ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അത് പിന്നെ ഡെലിവറി. ഴിഞ്ഞ കുട്ടികളൊക്കെ ന്താക്കും പിന്നെ അ അ നോക്കണള്ളൂ
ആഹ് എങ്ങനെങ്ങള് സൈക്കോളജിസ്റ്റ് ഐ മീൻ തെറാപ്പിസ്റ്റ് ആയി
ആഹ ആഹ അതെ തെറാപ്പി ആണ് നോക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേസ് ഒക്കെ ണ്ടാവുല്ലോ
ആഹ്ഹ ങ്ങനെ
അങ്ങനൊക്കെ നെറ്റൊക്കെ നെറ്റൊക്കെ ക്വാളിഫൈ ആ ക്വാളിഫൈ ചെയ്യയാണെങ്കിൽ നമുക്ക് പോസ്റ്റക്ക്ക്കെ പോകാൻ പറ്റും.
ആ അങ്ങനെ എന്തായാലും ശ്രമിച്ചു നോക്കി നല്ലൊരു ജോബ് കിട്ടാണെങ്കിൽ നല്ലതാണല്ലോ
ആഹ അതെ.
നിനക്ക് എങ്ങന്നാ വീട്ടുകാരൊക്കെ സപ്പോർട്ടിംഗാണോ?
ആ വീട്ടരോന്നും കൊഴപ്പൊന്നുല്ല ഹസ്ബൻറും ഒക്കെ ജോലിക്ക് പോകണന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പ പിന്നെ എല്ലാരും പൊതുവേ അങ്ങനെയാണല്ലോല്ലേ.
ആഹ് അതാണ് അപ്പോ ഇല്ലില്ല ഞാൻ പഠിച്ചോണ്ട് നിക്കാ ഇപ്പഴും
ആഹ് ശരിയ അത് വേറെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല
ഇല്ലില്ല അങ്ങനെ ഒന്നുമില്ല ഇന്റെ സന്താലം നേരം വൈകും ഒരു ഇരുത്തിനാല് ഇരുപത്തിയഞ്ചൊക്കെ ആവുമ്പളേ എന്തായാലും ഉണ്ടാവുള്ളൂ
ആഹ് ശെരി വീട്ടില് വല്യ കുട്ടിയാ
ആഹ് ഞാൻ മൂത്ത കുട്ടി
ഉം അത് ശരി ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടില്ലേ ഫിനാൻഷൽ
ആഹ് ഇൻഡിപെൻഡന്റ് ഒക്കെ ആയിട്ട് മതി എന്നുള്ളതില് പിന്നെ എന്റെ വീട്ടുകാർക്കും അങ്ങനെ കൊഴ പ്പം ഒന്നുമില്ല
ആഹ് അവർക്ക്‌ ആഹ് ഇതാണല്ലേ അപ്പം പിന്നെ സുഖാണല്ലോ പ്രശ് പ്രശ്നമൊന്നുമില്ലെങ്കിൽ
ആഹ് ഇല്ലില്ല അങ്ങനെ നിർബന്ധിക്കൂല ഇഷ്ടല്ലെങ്കില് അല്ല എജ്യൂക്കേറ്റഡ് ഒന്നുമല്ല ടെൻത് വരെയേ അവര് പഠിച്ചിട്ടുള്ളു ഓർക്ക് ഒര് ഇണ്ടാവല്ലോ
ഉം
പിന്നെ അങ്ങനെ ഒരു ഇതില് ഞാൻ പഠിച്ചോട്ടെ ഇൻഡിപെൻഡന്റ് ആയിക്കോട്ടെ എന്നുള്ളൊരിതാണ് അവർക്ക്
അത് ശരി
അത് ഇമ്മന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞുണ്ടേനു ആഹ് പതിനെട്ട് വയസ്സില് അപ്പം ഉമ്മ ഉമ്മ പറഞ്ഞിണ്ട് ഉമ്മക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ഞാന് ഇഷ്ടമുള്ളത്ര ആഹ് ഇഷ്ടമുള്ള അത്ര വരെ പഠിച്ചോ എന്നിട്ട് കല്യാണം ഇഷ്ടുണ്ടെങ്കിൽ കഴിച്ചാൽ മതി
ആഹ്
കല്യാണം അല്ലല്ലോ ഏറ്റവും വലുത് നമ്മക്ക് ലൈഫില് വേറെ കൊറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് വേറെ എത്രയോ കാര്യങ്ങൾ നമ്മക്ക് ഇതാക്കാനുണ്ടാവുവല്ലോ അപ്പം എനി ക്ക്‌ ഞാനും അങ്ങനെ കല്യാണത്തിന് വല്യ പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല പിന്നെ റിലേഷൻഷിപ്പ് പ്പിനും ഞാൻ അത്ര ഇമ്പോർട്ടൻസൊന്നും കൊടുക്കാത്ത ഒരാളാണ് അപ്പൊ പി പിന്നെ എങ്ങനെയെങ്കിലും കരിയർ സെറ്റ് ആക്കണം അങ്ങനെ ഒരു മൈൻഡാ
എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടുന്നുണ്ടെങ്കി അപ്പം തീരുമാനിച്ചാൽ മതിയല്ലോ ലാഭിച്ചാലൊക്കെ മതി
പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആഹ് കൊറേ ആൾക്കാര് ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നുണ്ട് അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോളൊന്നും കല്യാണം കഴിക്കണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരിങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയും ഇപ്പം അമ്മായി അമ്മേനായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഹസ്ബൻഡും ആയിട്ടുള്ള പ്രശ്നമൊക്കെ പറയും ഇതിപ്പം ആഹ് ഫ്രണ്ട് കല്യാണം കഴിച്ച ആൾക്ക് കുറച്ചൂടെ ഏജ് ഉണ്ട് ആളെക്കാളും
അതാണ് ഈ ഏജ് ഉള്ള ആൾക്കാരെ കെട്ടുമ്പോഴാണ് നമ്മളൊക്കെ ഫുഡ്‌സൊക്കെ ഒത് നമുക്ക് അക്‌സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മ
ആഹ് അതന്നെ അപ്പൊ അവളിങ്ങനെ പറയും അവളെ തീരെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല വീട്ടുകാര് പറയുന്നത് മാത്രമേ കേക്കുള്ളൂ അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറയുമ്പം ഞാനും ഇങ്ങനെ സമാധാനിപ്പിച്ച് വിടും പക്ഷെ
ഉം
കേൾക്കുമ്പോ നമുക്കൊരിതുണ്ടാവില്ലേ ഇങ്ങനാണോ
ആഹ് നമ്മള് പക്ഷേ നമ്മക്ക് ഇപ്പം എങ്ങനെയാകിട്ടുക എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റൂലല്ലോ ആദ്യ ഒന്നും
ആഹ് അതാണ് അപ്പൊ ഞാന് പിന്നെ കല്യാണം ഒരു പ്രയോറിറ്റി ലിസ്റ്റില് ലാസ്റ്റിലേക്ക് വച്ചേക്കയാണ്
ഉം ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ലേ
മഹ്മ്മ്, അതന്നെ ആദ്യം മ്മള് ലൈഫൊന്ന് സെറ്റാക്കീട്ട് നമ്മക്ക് ഒന്ന് എൻജോയ് ചെയ്യണല്ലോ എൻജോയ് ചെയ്യാ പറഞ്ഞാല് ലൈക് അലം ഇപ്പൊ വിളിച്ചിട്ടല്ല അല്ലാണ്ട് നമ്മക്ക് എന്ത് ചെയ്യാനൊക്കും അപ്പം പിന്നെ എൻജോയ് ചെയ്യാന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും മറ്റേ ക്ലബ്ബിങ്ങിന് പോവ പാർട്ടിക്ക് പോവ അതൊക്കെ, ക്ഷേ ഇൻക്ക് കൊഴപ്പല്ല അതൊന്നും തീരെ ഇഷ്ട്ടല്ലാത്തതാണ്. ഞാൻ അങ്ങനത്തെ പരിവാടിക്കേ പോവൂല ഇൻക്കിങ്ങനെ ഓവറ് സൗണ്ടൊക്കെ കേക്ക്ണത് ഇഷ്ടേ അല്ല അതന്നെ പിന്നെ ഇൻക്കങ്ങ തൊക്കെയാണ് താല്പര്യം, പിന്നെ എനിക്ക് ഈ കൊച്ചിങ്ങനെ അത്ഇമ്മക്കും അറിയ്ണതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല, പിന്നെ ഞാനെ ന്തായാലും അലമ്പിനൊന്നും പോ വൂലാന്ന് ഇമ്മക്ക് അറിയാ ഇപ്പൊ ഇന്റെ ഫ്രണ്ട്സിനൊ ഇൻക്കാണെങ്കിലിമ്മക്ക് ഞമ്മള് ചെറുപ്പത്തില് ഒരുമിച്ചുള്ളതോണ്ട് ഇമ്മക്ക് അറിയാം അപ്പം ഇമ്മക്ക് ഏകദേശം ഇന്റൊരു ഇതൊക്കെ അറിയുന്നതോണ്ട് പിന്നെ ഇന്നാ വല്യരു ഇന്റെ കാര്യത്തില് അങ്ങനെ ഇതല്ല ആഹ് ഞാനും ഇമ്മിം ഭയങ്കര കമ്പിനിയ
നമ്മളിപ്പം എന്താ പറയാ ഇന്നോട് പറയാ അൻക്കേത് ചെക്കനൊക്കെ ഇണ്ടെങ്കില് ഈയ്യ് പറയേണ്ടി ഇങ്ങോട്ട് കൊണ്ടരേണ്ടിന്നൊക്കെ പറിം, അപ്പൊ ഞാൻ പറിം ഇക്ക് ചെക്കനില്ല അതിന്ന്ന് പറിം അപ്പൊ പറയും അതിക്കറിയാലോ അനക്ക് അങ്ങനേ കയിയുള്ളൂ അങ്ങനെ ഒരു ഇതിലാണ് ഞാനും ഉമ്മിം
ആ
അപ്പൊ പിന്നെ മ്മക്ക്അങ്ങനെ വല്യ ഇഷ്യു ഒന്നുല്ല ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഓപ്പൺ ആയിട്ട് പറയാം ആ ഒരു സ്പേസ് എനിക്ക് അങ്ങനെ കിട്ടുന്നതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല അപ്പം ഇപ്പം എനിക്കൊരാളെ ഇഷ്ടാണെങ്കിൽ ഇമ്മനോട് വന്ന് പറയാ പിന്നെ അങ്ങനൊക്കെ ഇണ്ട് എല്ലാ ഫ്രീഡം എനിക്ക് തെരും അ് വല്യ കണ്ട്രോളും കാര്യങ്ങളൊന്നൊല്ല പിന്നെ ഇമ്മ പഴയ ഒരു ചിന്ത ഒന്നും ഇല്ല ആളല്ലാത്തത് കൊണ്ട് തന്നെ ക്ക അത് ഭയങ്കര ഒരു ഇതാണ് അപ്പൊ എത്ര വേണേ പഠിച്ചോ
ഫാദറും അങ്ങനെ തന്നെയ ആവുംല്ലേ
ഇല്ല എന്റെ പപ്പ മരിച്ചിട്ട് കൊറെ ആയി
ആ
അപ്പ ആ കൊറേ ആയി ഒരു ട്ടൺ ഇയറാവാനായി ഇപ്പൊ ആദ്യം അങ്ങനെ തന്നേയിനു ചെറുപ്പത്തിലേ എന്നെ ഭയങ്കര ഇൻഡിപ്പെൻ്റൻ്റ് ആക്കി വളർത്തിയത് കൊണ്ട് തന്നെ ഇ ഞാൻ കൊറച്ച് അങ്ങനത്തൊരു ഇതാണ്
ആ
അപ്പ പിന്നെ അത് മ്മക്ക്
അപ്പൊ പിന്നെ ആരപ്പോ നിങ്ങളെ നോക്കാ നോക്കുന്നതൊക്കെ ആരാ
ഇമ്മ ജോബിന് പോകുണ്ട് ആ ഇമ്മ ജോബിന് പോകും അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കിട്ടും പിന്നത് വല്യ വല്യ കുഴപ്പൊന്നുല്ലാതെ എല്ലാം പോകുന്നുണ്ട് പിന്നെ ഇന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എന്തെങ്കിലൊക്കെ ചെയ്യും ഇന്റെ കാര്യത്തിന് എന്തെങ്കിലൊക്ക അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പാർട്ട് ടൈം ജോബ് നോക്കണണ്ട് പക്ഷെ എനിക്കൊന്നും ശരിയാവണില്ല കോളേജ് ഉള്ളത് കൊണ്ട് എനിക്ക് കോളേജ് കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചുണ്ടെിൽ നൈറ്റ് ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ആ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കില് ഈ മോളിലൊക്കെ നിക്കാന്ന് വിചാരിച്ച്ണ്ടെങ്കിൽ നൈറ്റ് ലൈറ്റ് ആകും അപ്പൊ അപ്പ അത് ബുദ്ധിമുട്ടാവണതുകൊണ്ട് പിന്നെ അതിന് പോവാൻ പറ്റില്ല ഞാൻ ട്യൂഷൻ എടുക്കണംന്ന് വിചാരിക്കണണ്ട് അത് എന്തെലും ഒക്കെ ചെയ്യണം
ആ താഴെ നന്ദിനിന്റെ താഴെ എത്ര മക്കളാ
എനിക്ക് രണ്ടനിയന്മാര്
ആ അവരൊക്കെ ചെറിയകുട്ടിയളാ അവരൊക്കെ എത്രയിലാ പഠിക്ക് ണെ
ഒരാള് പ്ലസ് വണ്ണിലേക്ക് ഒരാള് സെവൻ ത്തില്
ആ അപ്പൊ ചെറിയ കുട്ട്യേളാണ് ല്ലേ
ആ
ഉം അവര് വർക്കിന് പോകാനൊന്നും ആയിട്ടൂല്ല
പിന്നല്ല
ഉം എന്താ എന്നിട്ട് ഫുഡ് നൈ - മറ്റ എന്തെന്ന് കഴിച്ചത്
പിന്നെ ഉണക്കലും തൈരും പിന്നെ എന്തോ സമ്മന്തി അങ്ങനെയൊക്കെ ഉള്ളേനും പിന്നെ ഒന്ന് ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ഉണ്ടാക്കല എനിക്ക അങ്ങത്തേലുഒന്നും തീരെ കഴിവില്ല ഇമ്മാ ണൊക്കെ ഇണ്ടാകാ പിന്നെ ഇന്നെമ്മ അടുക്കളയിലേക്ക് കെയറ്റൂല കാരണംമ്മഎരട്ടിപ്പണിയ ആാവന്ന് പറഞ്ഞി പിന്നെ അങ്ങനെ അടുക്കളയിലേക്ക ടുപ്പിക്കൂല ഞാനൊരു കോഴുമു ആഹ അതന്നെ ഞാനൊരു കോഴിമുട്ട പൊരിച്ചാ വെ എന്തെങ്കിലും എന്തെങ്കിലുക്കെ ആക്കി ക്കും അപ്പൊ പിന്നെ ഇമ്മ പറയും വരാ അ താ നല്ലത് ഞാൻ തന്നെ ആക്കിക്കോള പോയിരുന്നോ അറിയു അത് പിന്നെ അങ്ങൻത്തെ കോഴ്പ്പല്യാ
ഉം
പിന്നെ പിന്നെ വല്ല കുഴപ്പമൊന്നുമില്ല പിന്ന ഇപ്പൊ കോളേജില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടി തന്നാണ് പിന്നെ അനിയൻ അഡ്മിഷൻ ശരിയായിട്ടില്ല അപ്പൊ ഓനും ഉണ്ടാവും ഇമ്മ പിന്നെ ചെറുദിനെറ്റ് സ്കൂളിലേക്ക് പോവും പിന്നെ അവര് രണ്ടാളും വൈകുന്നേരം വരും അങ്ങനെകതന്നണ് പ്പൊ
ഇമ്മ സ്കൂളിലാണോ വർക്ക് ചെയ്യുന്നത്
ഇമ്മ ഈഫ് ട്ടി ആയിട്ട്
ആ
അപ്പൊ പിന്നെ അത് അങ്ങനെ അങ്ങണ്ട് കഴിയും
ഉം ഓ ശരി
ആഹ പിന്നെ ഇങ്ങള് ഫുഡ് കഴിച്ചില്ലല്ലോ
ആ ഫുഡ് കയിച് ഞാൻ ഏഴു മണിന്റെ മുമ്പ് ചപ്പാത്തി ചി
ഏ എന്താ ഇങ്ങള് ഡയറ്റിലായതുകൊണ്ടാ
പിന്നെ രാത്രി പൊതുവെ അരി ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല
അ അങ്ങനെ
ഉം ചപ്പാത്തിയെന്നെ കഴിക്ക
എന്നാ ശെരി എന്നാല് പിന്നെ വിളിക്കാംമ്മക്ക്
ശരി